ഹലോ
കേക്ക്‌ന്ന്ണ്ടോ
ഹലോ ആഹ് കേക് ആഹ് കേക്ക്ണ് ണ്ട് കേക്ക്ണ് ണ്ട്
ആഹ് സുഖവാണോ
ആഹ് സുഖം എന്തുണ്ട് വിശേഷം
അഹ് സുഖവായ്ട്ടിരിക്ക്‌ണു
ആഹ് എഹ് ചായകുടി കഴിഞ്ഞാ
ഓ ചായ കുടിയെക്കെ കഴിഞ്ഞു ഇതാ ഒന്ന് പൊറത്ത്യിക്ക്‌ എറങ്ങിയിരിക്ക്യാര്ന്നു
ആഹ് എന്താ പർച്ചേയ്സാ പർച്ചേയ്സിങ്ങാണോ
ആഹ് ചെറ്തായിട്ട്
ആഹ് കുട്ടികളൊക്കെയോ കുട്ടികളൊക്കെയോ
കുട്ടികളൊക്കെ എല്ലാരും വീട്ടിലാണ് ആരേയും കൊണ്ടന്ന്ട്ടില്ല കൊണ്ടെന്ന് കഴിഞ്ഞഴിഞ്ഞാ കട മുഴുവാനായിട്ട് തിരിച്ചിടും ച്ച് മോളാണ് ഒര് ഒരാളെ ഉള്ളൂ
ആഹ് ഒര് മോളെയൊള്ളാ
ചെറ്യേ കുട്ടിയാ
ചെറ്യെ ഒരു മോളെ ഒള്ളാ ചെറ്യേ കുട്ടിയാ ആഹ് അത് തന്നെ ആഹ്
ആണോ ഉം
ഉം ഞാൻ ജോലിക്ക്യോവാൻ ഞാൻ വർക് അക്കൗണ്ടെന്റാണ് ജോലിക്കോവാൻ വേണ്ടീട്ട് റെഡ്ഢി ആയി ഇപ്പ എറങ്ങും ഒരു ഒമ്പതരക്ക്യാമ്പോത്തിന് കേറ്യാ മതി ഒമ്പതര തൊ ട്ട് വൈകിട്ട് അഞ്ച് മണിവരെയാണ് വർക്കിങ് ടൈമ് ഉച്ചക്കൊരു മ് ഒരു മണിക്ക് ലഞ്ച് ബ്രേയ്ക്ക്‌ ഉണ്ട് ഒന്നൊട്ട് രണ്ട് മണി വെരെ രാവിലത്തെ പര് വാട്യൊക്കെ കഴിഞ്ഞ് ആഹ് അഞ്ച് മിൻറ്റ് മതി എന്റെ വീട്ടീന്ന് ടു വീലറീ പോവാൻ അഞ്ച് മിൻറ്റ് മതി അപ്പത്തന്നെ ഓഫീസില് എത്തും അതോണ്ട് ആഹ് വീടിന്റെ അട്ത്ത് തന്നെ ആയാർണൊണ്ട് നമുക്ക് ആഹ് ഫുഡ് കഴിക്കാനൊക്കെ വീട്ടില് വരാം വീട്ടില് വന്നാ ഫുഡൊക്കെ കഴിക്കുന്നത്
ആഹ് വണ്ടി ഓടിക്കുന്നോണ്ട് പിന്നെ കൊഴ്പ്പൂല്ല ലേ
ആഹ് വണ്ട്യോടിക്കുന്നാരം കൊണ്ട് പിന്നെ കൊഴ്പ്പൂല്ല നമ്മടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പോണടുത്തൊക്കെ പോകാലോ മറ്റുള്ളോരെ ഡിപൻ്റെയ്യണ്ടല്ല കുട്ട്യാള് കുട്ട്യാളൊക്കെ വെല്ല്യുട്ട്യാളാ ആങ്കുട്ട്യാള് രണ്ടാങ്ക് ആണെ മൂത്ത മൂത്തൾക്ക് ഇരുപത്തി രണ്ട് വയ്സ്സ് കഴിഞ്ഞു ആളിപ്പ വർക്ക് നോക്കുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിക്കുവാണ് രണ്ടാമത് ത്താള് ബി സി എ ഫസ്റ്റ് ഇയർ
ഓഹ് ഓഹ്
ഇപ്പം വെക്കേഷനല്ലേ ആഹ് നം നംള് രാവിലെ പോകാൻ വൈകുന്നേന്ന് പർഞ്ഞാ ഇവമ്മാരെ എഴുന്നേപ്പിച്ച് ചായൊക്കെ കൊടുത്തിട്ട് പോകണം നമ്മള് ഡൈനി ടബിളേ എടുത്തു വെച്ചിട്ട് പോയി കഴിഞ്ഞാ ഇവമ്രെമാടുത്ത് കഴിക്കൂല്ല
ആഹ് അപ്പെല്ലാം കൊടുത്തിട്ടെന്നെ പോണം
ആഹ് രാവിലെ ഭക്ഷണോക്കെ എടുത്ത് കൊടുത്തിട്ട് വേണം പോകാന്
ആഹ് ഇപ്പൊ രണ്ടു വയസ്സുള്ള കുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടി ഒരുപോൽ
ആഹ് ഒരുപോലെ തന്നാ അപ്പം പ എനിക്ക് തോന്നുന്നത് കുഞ്ഞി കൊച്ചുങ്ങള് പിന്നെ ഇത്തിരി ബോധൊക്കെണ്ടാവും ഇതിനൊന്നും ട്ടും ബോധൊല്ല കാര്ണം വെച്ചേഞ്ഞാ നമ്മള് ഭക്ഷണൊക്കെ എടുത്തത്ത് വെക്കുന്ന അടച്ചും വെയ്ക്കൂല തൊറന്നുവിട്ട് പാത്രം കഴ്കൂല വെറുതെ വാഷ് ബേസിൻ്റെ എടുത്ത് കൊണ്ടിടും അല്ലാണ്ട് കഴ്കലും എടുക്കലൊന്നുല്ല ആഹ് പഠിപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തൂട്ടോ പറഞ്ഞ പറഞ്ഞ് നമ്മള് മടുത്തു അതത് ഇ ഇപ്പന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികളും ഈ മൊബൈല നോക്കിരിക്കല്ലേ ട്വന്റി ഫോർ അവേഴ്സും ഈ ഫോണ് നോ കി ക്കൊണ്ടിരിക്കും ടി വി അടെ വയ്ക്കും ഫോണി കളിച്ചോണ്ടിങ്ങനെ ഇരിക്കും പർഞ്ഞാല് അൻസരിക്കൂല എഴ്നേ കെട എഴ്ന്നേക്കെടാന്ന് രാവിലെ ഒരു എട്ട് മണിയൊട്ട് വിളിക്കും എഴ്ന്നേക്കാൻ വിളിക്കും എട്ട് മണി ഒട്ട് വിള് ചെങ്കി മാത്രേ ഒരു ഒമ്പത് മണിക്ക്യാങ്കിലേ എഴുന്നേറ്റ് വരൊള്ളൂ എനിക്ക് ഇത് കഴിച്ച വച്ചിട്ട് വേണ്ടേ നമുക്ക് ഇങ്ങ്ട് പോരാന് എല്ലാം വിളിച്ചു വിളിച്ചു മട് ഇപ്പൊ രണ്ടു പേര് എഴുന്നേറ്റ് പല്ലേക്കാനായിട്ട് കേറിണ്ട് ഓഹ്
ആഹ് ഇവിടെ പർഞ്ഞഴിഞ്ഞാല് ഞാനാ മോൾനെ ഉം ചെ ചെറിയ രീതില്ലെങ്കിലും നമ്മളിപ്പോ കഴിച്ച പാത്രങ്ങളക്കെ ഏഹ് സിംഗിന്റെ അവിടെ കൊണ്ടയ് വെക്കി എന്ന് പറയുമ്പോ ആള് കൊണ്ട് വെക്ക്യര്ന്നു ട്ടോ ഞാൻ അത് ചെറ് പ്പം മുതലേ ട്രെയിൻ ചിയ്യാൻ നോക്കിതാ ഒരു ഒര് വയസ്സ് ഒന്നര വയസ്സായ സമയത്ത് മുതല് ആയ കുടിച്ചഴ്ഞ്ഞെയ്ഞ്ഞേഞ്ഞാ ഗ്ലാസ് കൊണ്ട് സിങ്കിൽ കൊണ്ടേയ് വെക്കേച്ചാ കൊണ്ടേയ് വെക്ക്വേരുന്നു അതേപോലെ മൂ മൂത്രക്ക തൊടച്ചേഞ്ഞാ മൂത്രം ഏഹ് ഒഴിച്ചേഞ്ഞേഞ്ഞാ ഏഹ് തുണി എ വര്വോച്ചാ സിംഗിന്റെ അടീലിണ്ട് പർഞ്ഞ് ഇങ്ങനെ കാൺച്ചൊട് ത്ത ആള് പോയി എടുത്തിട്ട് വര്വാര്ന്നു ആദ്യൊക്കെ അങ്ങനെ ചെയ്തു ആഹ് പഷെ നമ്മിടെ വീട്ടില് കൊർച്ച് മുതിർന്നാൾക്കാരിണ്ട് ഇത്തിരി പ്രായായ്ട്ടിള്ള ഹസ്ബൻഡിന്റെ വീട്ടാര് ആഹ് അവർക്ക് പർഞ്ഞെയ്ഞ്ഞേഞ്ഞാ കുട്ട്യാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല അപ്പെന്തായി ഇവള് ചെയ്തുങ്ങൊണ്ടിരിക്കുന്ന കൂടി കുഞ്ചാ താ ആഹ് നീ ഒന്നും കൊണ്ടയ് വെക്കണ്ടാ അവ കൊണ്ടോ വെക്കാൻ പറുക നമ്മുടെ നമ്മളെ കുത്തിച്ചിട്ട് അവർ സ്വന്തമായിട്ട് കൊണ്ട വെക്കൽ തുടങ്ങി സ്വന്തം ആഹ് കൊണ്ടവെച്ച് കൊണ്ടേവെച്ചി് ഇപ്പം ഞൻ ഇടക്ക് ജോലിക്ക് കേറും മറ്റേ
ആഹ്
ഓട്ടോമ ടെസ്റ്റ് കണ്ണിന്റെ പവറ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോ ഇടക്ക് ഇപ്പ ഞാൻ ലീവിലാണ് ആ ലീവ് എടുക്കുന്ന സമയങ്ങളില് ആഹ് ആളില്ല അവരുടെ വേക്കൻസി ഉണ്ടന്ന് പറയുമ്പോ അങ്ങനെ കേറും അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടി എന്ത് ചെയ്യും രാവിലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാ ആ ഗ്ലാസ് എ ന്ന് ട്ട് ഒരറ്റ എറി സിംഗിലോ എവിടെ സിങ്കില എത്തില്ല അതിന് മുമ്പനെ മുറ്റത്തി കയറിയ അങ്ങനെയൊക്കെ ആയി ഇപ്പൊ പറയും കുട്ടിയെടുത്ത് വലിച്ച് എറിയുന്നത് കണ്ടില്ലേ പറയും ഇപ്പൊ ഇപ്പ നേരെ തിരിച്ചു പറഞ്ഞ് ട്ട് വല്ല കാര്യ ഇണ്ട
ആഹ് ഇപ്പം കാര്യമില്ല ആദ്യമേ തന്നെ കുഞ്ഞിനത്ത് ശീലിപ്പിച്ചെങ്കി നല്ലതായിരുന്നു ഇതെന്ത് ചെയ്യാ പെൺ കൊച്ചങ്ങൾ പിന്നെ പറഞ്ഞാ കേൾക്ക എനിക്ക് തോന്നി ആണ്
ഉം ആ പക്ഷെ എന്നാലും കാര്യമില്ല കേട്ടോ പെൺകുട്ടി കുട്ടിയ ആണെങ്കിലും ആൺകുട്ടിനെ പോലെ തന്നെ എല്ലാ കുരുത്തക്കേടും കയ്യിലുണ്ട് ഒക്കെ തിരിച്ച പറയും നമ്മള് പറയതിനേക്കാളും നമുക്ക് തിരിച്ച് മറുപടി തരും പക്ഷേ ഞാൻ പറയാണെങ്ക ഇപ്പഴേ ട്രെയിൻ ചെയ്ത് എടുത്തോ ആഹ്
കൊണ്ട് നമുക്ക് ഇത്ര ഭാരം കാരണം ന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വാഷിംഗ് മെഷീൻ അകത്ത് ആണ് എന്നാലും അവര് കൊണ്ട് വിരി ക്കാനൊക്കെ പറയുമ്പോഴേ അതുപോലും ചെയ്യൂല അപ്പൊ ഇളയത് പിന്നെ കുഴപ്പല്ല മൂത്തത് മൂത്തവനാണ് ഒട്ടും ചെയ്യാതത് ഇളയ വനെ പിന്നെ പറഞ്ഞഞ് പറഞ്ഞ് പറഞ്ഞ് പിന്നെ വിരിക്കലന്ന് പറഞ്ഞാൽ കൊടഞ്ഞ് വിരിക്കലൊന്നുംല്ല തുണികള് കഴിഞ്ഞാല് അത് വെറുതെ കൊണ്ടിങ്ങനെ ചുരുട്ടി ചുരുട്ടി ആ അത് ആ ഇളയവൻ എന്തെങ്കിലും ഒക്കെ ചെയ്യും അവൻ കഴിക്കുന്ന പാത്രക്കെ അവന് എടുത്തോണ്ടും പോകും മൂത്തവനാണ് അങ്ങണ്ട് ഒട്ടും രക്ഷയില്ലാത്ത മൂത്തവൻ പറഞ്ഞത് അനുസരിക്കത്ത ഇല്ല നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് കേൾക്കൂല അവര് ഇരുപ ത്തിനാല് മണിക്കൂറും മൊബൈല് മൊബൈല് മൊബൈല് മൊബൈലും കൊണ്ട് നടക്കല ഓന്റെ മെയിൻ പരിപാടി
ഉം ഞാൻ പറയണമെങ്കില് ഒരു വർഷം കൊണ്ട പോയിട്ട വല്ല ഹോസ്റ്റലും കൊണ്ട നിർ
ആഹ് ഞാനത് പറയും ഞാ ആഹ് ഞാൻ പറയും നമ്മള് ല്ലാണ്ടൊക്കെ ആവുമ്പോഴും ഇവര് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോയി റൂം എടുത്ത് താമസിക്കുന്ന സമയത്തൊക്കെ ഒറ്റയ് അന്നേരൊക്കെയാണ് ഇവര് അതിന്റെ ഒക്ക ബുദ്ധിമുട്ട് മനസി വുന്നത് അവർക്കൊ അപ്പ അതിന്റെ ബുദ്ധിമുട്ട് മനസിലാവൂല
ഉം വന്ന് കേയറിക്കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വന്ന് കേറുമ്പോണ്ടല്ലോ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആവും അവരന്നും ഇപ്പഴത്തെ കാല പെൺകുട്ടികൾ അങ്ങന അധികൊന്നും ചെയ്യാ ആൾക്കാര അപ്പ അതിന്റെ കൂടെ ഭർത്താവിന്റെ കൂടെ ചെയ്യണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇട്ടറിഞ്ഞു പോകും ചെയ്യും
പണ്ടൊക്കെ നമ്മുടെത പറഞ്ഞ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം ഇപ്പഴത്തെ പെൺകുട്ടികൾക്ക് അവര് ഫിസ്റ്റി ഫിസ്റ്റി ആണ് ആണും ചെയ്യട്ടെ പാതി പെണ്ണ് ചെയ്യട്ടെ എന്നന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരാണ്
ഉം ഉം ഞങ്ങനൊക്കെ എന്റെ ഭർത്താവിന്റെ വീട് ഇവിടെ പാലക്കടാണ് അവിടെ പറഞ്ഞ കഴിഞ്ഞാൽ ഭയങ്കര നാട്ടിപുർവമാണ് ഇവർക്ക് പറഞ്ഞ തിന്ന പാത്രം അടക്കം ടേബിളിൽ വെച്ചിട്ട് പോകും നമ്മൾ വണം അതെടു എടുത്ത് കഴുക അവടെ പോയി എടുത്ത് കഴുക ചായെ കുടിച്ചു കഴിഞ്ഞാൽ ചായ ഗ്ലാസ് അവിടെ വെച്ചു എവിടെ നിക്കണോ അവിടെ കൊണ്ട പോയിക്കുകയാണ് അവിടെന്ന് നമ്മള് പിന്നെ പോയിട്ട്
ഒന്നും ചെയ്യിപ്പിക്കൂല
ആഹ് അവരൊന്നും ചെയ്യിപ്പിക്കില്ല അങ്ങനെ ആക്കിയ ആക്കിട്ട് ഇപ്പ എന്തായ നമ്മൾ ഈ വന്ന് ക കേറിയവർക്കാണ് ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട് വര്ന്നത്.
ആ് അനിയനാണെ കല്യാണം കൂടി കഴിച്ചിട്ടില്ല അപ്പൊ ഇവര്‌ടേം നോക്കണം അവര്ടേം നോക്കണം. ഒരു കാര്യം സ്വന്തായിട്ട് ചെയ്യില്ല.
ചെയ്യൂല അതെന്നെ.
ഐം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാൻ വിചാരിക്കപ്പ എനിക്കൊരു മകനുണ്ടെങ്കി ഇ എനിക്കൊരു മകളാണ്. മകൻുണ്ടായ ചെറുപ്പം മുതൽ മുറ്റ അടിക്കാാനടക്കം പടിപ്പിക. എന്താ ആരുടെയും ഇതായി നിക്കരുത് കാരണം നാളെ എന്താണ്. പണ്ട് നവ്യനായര് ഒരു ഇൻസ്റ്റേല് ഒരു ഇതില് കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ മകനെ നടത്തുന്നത് ഭാര്യനേ. കല്യാണം കഴിച്ച അവൻ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും അറിയണ്ടല്ലന്ന് പറയുന്നത് പോലെ നാളെ. ഒരു കാലത്ത് അത് അവർക്കാർക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല.
ഞാനിവിടെ എന്റെ മൂത്തമോനോട് പറയേ നീ ഇപ്പ ഒന്നും ചെയ്. ഇതിേക്ക് നാളെട്ട നോട്ടെ നിന്റെ കല്യാണംഴച്ചുണ്ട നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്തങ്കിലൊക്ക. ചെയ്യുന്നത നോക്കോ ഒക്കെ അന്നേരമാണ് ഞാൻ മരിച്ചില്ലെങ്കിൽ അതിനൊക്കെ ഞാൻ പ്രകാരം ചെയ്യുമ എന്നൊക്കെ തമാശ രൂപണെ പറയും. ഹ ഹ ഹ അന്നേരവൻ.
ല്ലേ നമ്മളീ പറയുന്ന ചെറിയ വാക്കുകളടക്കും അവർക്കത് അയ്യോ ഇഞ്ഞ ഇപ്പൊ അങ്ങനെ വിചാരിക്കും. അങ്ങനെ ചോദിക്കുന്ന പ്രശ്നം തോന്നും എനിക്ക് തോന്നിണ്ടിട്ടോ എന്റെ വീട്ടില് പറഞ്ഞ കഴിഞ്ഞാല് രണ്ടാൺ ക്കുട്ടി. മള ഏട്ടന്റെ ഹസ്ബൻന്റെ വീട്ടില് അതേപോലെ ഇവര് വല്യച്ഛന്റെറെ മക്കളാണെങ്കിലും ഒക്കെട്ട ആൺ. ലുള്ളൂ പെൺകുട്ടികൾ അവർക്ക് ഇല്ല പെൺകുട്ടികൾ ഇല്ലാത്തോണ്ട് ഇവർക്ക് ആർക്കുംല്ലേ. പെൺകുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്ന് അറിയില്ല എന്തൊക്കെ ചെയ്ത് കൊടുക്കണം എന്തൊക്കെ ചെയ്യണ്ട. ഒരു കാര്യവും കൂടുതല അറിയില്ല വീട്ടുകാർക്കും അതേപോലെ തന്നെ അവടെ വീട്ടുകാർക്ക്. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഇല്ലാ ഒന്ന് പ്രസവിച്ചു വരുമ്പോ ഇവ. ഇവരുടെ ഉപ്പു തൊട്ട് കർപ്പൂരം വരുള്ള മൊത്തം സാധനം കൊണ്ടുവരണംന്ന് മാത്രേള്ളൂ അല്ലാണ്ട്. വേറൊന്നും കൂടുതൽ അറിയില്ല എന്നെ അവർക്ക് ആദ്യ കാരണം ബുദ്ധിമുട്ട്. ണ്ടാകോ അവരെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഏ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുമ്പോ കൂടി കൂടുതൽ എന്തെങ്കിലും പൈസ കൊടുക്കണോ? അതക്ക ആദ്യത്തെ പ്രസ്വമല്ലേ അത് ഭാര്യ വീട്ടാര കടന്നില്ല അത് അവര് ചെയ്തോളും അങ്ങനെയാണ്. ആ ചെയ്തി. ന്നല്ലേ എന്റെ ഭർത്താവ് ചെയ്ട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ പൈസയൊക്കെ തന്നട്ടണ്ട് ഇല്ലെങ്കിൽ ഞാൻ പറയാ ഒരു. തൊണ്ണൂറ് ശതമാനം ഇവിടെയള്ള ആൾക്കാാര് അങ്ങനെയാണ് പിന്ന ഈ പ്രായമായിട്ടില്ല എ്റെ വീട്ടിലുള്ള രണ്ടുപേര് കുറച്ച് പ്രായമുള്ളര് അവര്. പഴയ ആചാരങ്ങളൾ കെട്ടിപിടിച്ചിരിക്കുന്നവരാ ആ അപ്പൊ. ആഹ അത്. അങ്ങനെ ചിന്ക്കുന്ന ആൾക്കാരാണ് അല്ലാതെ നമുക്ക് എ എന്റെറെ കൂടി കൂട്ടിയ. ക്കണത് അപ്പൊ ഞാനും അത് ചെയ്യണം. എന്നൊരു ചിന്തയൊന്നും അവർക്കില്ല ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ഇവർക്കും കൂടുതൽ അതിനെ കുറിച്ച് അറിയൂല്ല.
അറിയില്ല അറിയില്ല ആ.
എന്നാ അതേ രീതിയിൽ ഈ പാലക്കാട് അല്ലാണ്ട് എന്റെ എ ചേച്ചിയന്റെ കല്യാണം. ഞുടെ ഞങ്ങളെ ഭാഗത്ത്ള്ള ആൾക്കാരാ. അവിടേന്ന് പറഞ്ഞ കഴിഞ്ഞ എന്റെ എന്റെ ചേച്ചിയുടെ ഭർത്താവാണ് അവിടുത്തെ എല്ല കാര്യങ്ങളൾ. ചെയ്തുന്നത് ഞങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടേ ഇല്ല പ്രസവത്തിന് ആദ്യ പ്രസവത്തിന്. പൈസ കൊടുത്തിണ്ടില്ലന്നല്ല എന്നാലും പകുതിയോളം ഏട്ട് ൻ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ പ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ആ കുട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഏട്ടൻ മാത്രമാണ് വേറെ ആരെേക്കൊണ്ടും ചെയ്യിപ്പിക്കാണ്ട്. പക്ഷെ ഈ ഭാഗത്ത അങ്ങനെയല്ല ഇവിടെ എന്താണ്. ആ ഭാര്യ ഞാൻപ്പ എന്റെ വീട്ടി വച്ച് കുട്ടിക്ക് ഒരു പനി പിടിച്ചാ എന്റെ വീട്ടുകാരെന്നെ നോ. ആഹ് അതിനിവരാരും തെരില്ല ആഹ് ഇപ്പൊ ഇവിടെന്ന് വെച്ച് പനി പിടിച്ചാ ഇവിടെന്നുള്ള ആൾക്കാര നോക്ക
ആഹ് അത് ഇപ്പോഴന്നൊക്കെ പറഞ്ഞ കൊച്ചിങ്ങൾക്ക് വന്നെ അപ്പ തന്നെ കെട്ടിയന്മാരെ വിളിക്കുവല്ലേ. വല് വരാൻ പറഞ്ഞൊണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നല്ല സ്ട്രോങാണ് വരില്ല ആഹ്.
അവിടെ എവിടെള്ളോല് നോക്കട്ടെ അത് അവര് അവരായിട്ട് വരുത്തി വെച്ചതല്ലേ അവിടെ പോയതോണ്ടല്ലേ വന്നേ. അപ്പൊ അവിടെല്ലോല് നോക്കണം അങ്ങനെ ചിന്തിക്കാൻകില് പക്ഷെ. എന്റെ ഭർത്താവ് അങ്ങനധികം ചിന്തിക്കണൊന്നില്ലാട്ടോ. അത് പിന്നെ കൊറച്ച് പൊറത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട് ആഹ് അതുകൊണ്ട് കൊറച്ചക്കറിം, തിന്ന പാത്രൊക്കെ കൊണ്ടൊയിട്ട് സിങ്കിലെങ്കിലും കൊണ്ടൊയി വെച്ച്
ആഹ കഴുകില്ലേലും കൊണ്ട് ഇടൂല്ലോ.
ആഹ് കൊണ്ട് ഇട്ടെങ്കി തരും, തന്നെ താനെ ഒരു നേരം ഒരാളു ഇല്ലെങ്കി ഒരാള ഇല്ലെങ്കിൽ ഏഹ് വീട്ട- നമ്മള് എന്ത പാത്രം തന്നത്താനെ എടുത്തിട്ട് വന്ന്, ചോറെടുത്തിട്ട് വന്ന് എല്ലാം ഫ്രണ്ടിൽ വെച്ച് തന്നതാനെ ണ്ടാക്കി തിന്നും, മൊട്ടയോ എന്തെങ്കിലും പൊരിച്ച് അതൊക്കെ തിന്നും പക്ഷെ എന്നാ ആ വീട്ട് ആഹ്, പക്ഷെന്നാ ഈ അതേ വീട്ടി തന്നെ അനിയനും അച്ഛനും ഇല്ലേ.
ആഹ്
എന്ത്ണ്ടാക്കിയോ അത് കൊണ്ടെന്ന് തന്നാ മാത്രം കഴിക്കും
കഴിക്കുള്ളൂ ആഹ്
ത്ണ്ടെങ്കി ഒരു തുള്ളി വെള്ളല്ലേ ഫ്രണ്ടില് നമ്മള് പാത്രത്തി ത്തില് ചോറും കറികളും എല്ലാം നെരത്തി വെച്ചിട്ടുണ്ടെങ്കിലും
വെള്ളം പോലും എടുത്തു കുടിക്കൂല, ആഹ് വെളമ്പിം കഴിക്കൂല.
ഒരു തുള്ളി വെള്ളം പോലും വെള്ളം അങ്ങ് മുമ്പിലിരിക്കുണ്ടെങ്കി പറയും വെള്ളോടുത്ത് തന്നില്ലാന്ന് പറയും, മുമ്പില് വെള്ളോം ഗ്ലാസും എല്ലാം വെച്ചിണ്ടാവും.
ട്ടിലാരെങ്കിലും, ഇല്ലാത്ത ഒരു സമയം വ രുമ്പോ ആണ് അതിന്റെ ബുദ്ധിമുട്ട്കള് മനസ്സിലാവുന്നെ, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച ചോ നമ്മള് മാറി കഴിയുമ്പഴാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകളവര് മനസ്സിലാക്കുന്നത് അപ്പഴേ അവര് പഠിക്കത്തൊള്ള്, ആഹ് ശരി ശരി ഓക്കെ മോളെ
ഉം, ശരി എന്നാ